ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ഉറങ്ങാൻ കെടന്നോ
ഉറങ്ങാന് ഉറങ്ങാനുള്ള സമയൊക്കായിണു ന്നാലും പ്പൊറങ്ങൊന്നുല്ല
ഞാൻ പറയാ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ആഹ് ആഹ് ആഹ് വിദേശത്തായിരിക്കൂലേ
വിദേശത്താണ് അപ്പൊന്നേരാണ് നമ്മക്ക് രാവിലെെയാണ് ഓൽക്ക് ഒർക്ക് ഇന്നേരത്ത് രാത്രിയാണ് യണീ ല്ലേ നൈറ്റില് വിളിച്ചിട്ട് വേണം ഉറങ്ങാന്
ഓക്കേ
അങ്ങനെ വെയിറ്റെയ്ത് നിക്കണം
ഞാൻ പറയ ഇപ്പത്തെ സമയെ തീരെ ഇല്ലാത്തൊരവസ്ഥ മക്കളെ വായ് പണ്ടത്തെ കാലത്ത് മ്മാര്ക്ക് ഒർങ്ങാള്ളെ സമയു ഉണ്ടായിരുന്നു ഏ അൻ ൻ പണ്ട കാലത്ത് ഏ സൗകര്യങ്ങളില്ല
എന്താ അറിയില്ല ഇപ്പ ടൈമിങ് ഇല്ല രാവിലെങ്ങട്ടാ ആയോ മദ്രസു സ്കൂളും നമ്മള് ഓലങ്ങട്ട് പറഞ്ഞേ ച്ച് ഇങ്ങോട്ട് തിരിയുമ്പോ ത്തിന് വൈകുന്നേരു ആയി
ര് വരാനായി
നമക്കൊരു റെസ്റ്റ് എട്ക്കാൻ ടൈമില്ല ഒന്ന് കൊടക്കാനില്ലാ
ആ അതന്നെ എന്നിട്ട് പിന്നെ രാത്രി ആവട്ടെ രാത്രി നേരത്തൊയെന്ന് കിടക്കാ പശെ അയിനും ടൈം ആയില്ല
ടൈംമില്ലാ
ആ
അല്ലറ്റിന്റെക് ഓർമേലെ ഞാനൊക്കെ സ്കൂള് വി ഇട്ട് വന്നിട്ട് പിന്നെ മദ്രസ രാത്രി ണ്ടായിനി അന്ന് പക്ഷെ ആ രാത്രി മദ് മദ്രസാ പോണാ ഒര് സമയം ആ നാടായ നാടൊക്കെ കളിച്ച് വന്നാലേ മദ്രസ പോകാനുള്ള സമയ ആവെള്ളു പശെ ഇപ്പം അങ്ങനല്ല ഇപ്പം സ്കൂള് വിട്ട് വന്ന് കുട്ടികളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരുമ്പോ
മേല് കഴ്ക്കുമ്പോത്തെന് മ പോവാനാവും
പോവാനായി
ആ ആ ഞാൻ പറയാ ടൈം കൊറഞ്ഞാന്ന് ഇതാണോ യെ പിന്നെ സൂര്യൻ വേഗേതി ക്ക്ണോ എന്താണ് അവസ്ഥ യെ ഉദിക്കണും അസ്തമിക്കണും വേഗയായിട്ടാണോ എന്താണന്ന് മന ലാവുന്നില്ല പണ്ടത്തിൻ്റെ അതേ സമയല്ലയിപ്പഴം പശെ നമക്ക് നമ്മക്ക് സമയില്ല
ഇതെന്താണ് എ ഒന്നാമത് എൻ്റെയെര് അഭിപ്രാ ഭിപ്രായം എന്താറിയോ നമ്മള് ഇപ്പത്തെ ഈ യുഗത്തിന്റെ ഈ ഇത് ഇന്റർനെറ്റ്‌ കണക് പക്ഷെന് ഇതൊക്കെ വന്നിട്ടാണ് നമ്മള് അയില് ജീവിച്ചിട്ട് നമ്മ ക്ക്റിയാഞ്ഞിട്ടാ
ആ, ഫോണില് നോക്കിയാല് ഞാൻ നമ്മള് സമയം പോണത് അറിയൂല
ആ ഫോണില് കളിച്ചാല് അഞ്ചില് പതിനഞ്ച് ഇരുവോ മുപ്പതോ മിനിറ്റ് ആയത്, ഞമ്മക്ക് അഞ്ച മിനിറ്റ് ന്റെ മേനേംകൂടി തരും
അതന്നെ, അതുണ്ട് ഇന്ന, ഇന്നാളി ഞമ്മളിപ്പോ ഇപ്പൊ നമ്മള് രാത്രിന് ഫോൺ എടുക്കുന്നില്ല എന്നാലും മ മക്കളൊന്ന് വായിപ്പിക്കാനോ, എഴീക്കാനോ ഇരുന്നാല് ആറ മണിക്കിരിന്നാലും. ഏ ഒരു ഒമ്പത് മണി, പത്ത് മണി വരെ ഓലെ വായിപ്പിച്ചലും എഴുതിച്ചലും ആയിട്ട് ഓലെ വേക്കില് സമയം പോകണ്ടത് അറിയുന്നില്ല അത്രേം പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് പോവ്വാണ് അങ്ങനെ തോന്നി പോവ
തോന്നി പോണ്ട തോന്നലല്ല സത്യ നാലക്ഷരോല തിര് ചെയ്തുമ്പോത്തിന് സമയം കഴിഞ്ഞു
കഴിഞ്ഞി
ക്കെ ഓള എഴുതി കൊടുത്തിട്ട് ഓള എഴുതി ണ്ടാവുല്ല എന്നണ്ട് ഞാനെയുതല്ല ബാക്കി
ആ അതന്നെല്ലേ മദ്രാസതും കൂളുത്തതും പിന്നെ ഞമ്മക്ക് എന്തെങ്കിലും ചെ യ്യാല്ലതും എല്ലും കൂടി കഴിഞ്ഞ് വരുമ്പോത്തിന് പിന്നെ രണ്ട മൂന്ന് മക്കളില്ല വീട്ടിലാണെങ്കി നോക്കും വേണ്ടാ.
എന്താ ചെയ്യാ ഒരു പിടുത്തൂല്ല മോനിപ്പ രാത്രി മദ്രസ ആണ്. ഇപ്പോ രാവിലെ എന്തോന്ന് പഠി പ്പിക്കട്ടേച്ചാ അയിനും സമയില്ല. എന്താവുന്നു പ്പ അഞ്ചാം ക്ലാസ്സിലാണ്.
ആ അഞ്ചാ എല്ലും കൂടിയാ മ്മക്ക് ഒന്നിനും നേരെല്ലാ പിന്നെ രാവിലെ ഏണീറ്റിട്ട് രാവിലെ പറയുമ്പോ ആറ് മണി അഞ്ചരക്ക് നാല് മണിക്ക് നീച്ചാലും ഞമ്മക്ക് ടൈമാട് റെഡിയാക്കി വെക്കാം പറ്റാത്തൊരവസ്ഥ. ഒറ ക്കം തീരനുല്ല്യാ.
ആ ഉറക്കം ക്ഷീണൊന്നും തീരില്ല. ഇപ്പ എനിക്ക് തോന്നണ്ട് പെ ട്ടന്ന് കാലാവസ്ഥ മാറിയിട്ടേ ഭയങ്കര ക്ഷീണ ഇവിടെ വീടിന്റെ അടുത്തിൽ രണ്ട് താത്താര് പറഞ്ഞു എനിക്ക് എല്ലാർക്കും പെട്ടന്ന് ചൂടുന്ന ഇങ്ങട്ട് കാലാവസ് സ്ഥ മാറിയിട്ടും എനിക്ക് പനി ഉണ്ടായിനല്ലോ എനിക്കും മക്കൾക്കൊ
ആഹ് ഞാൻ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആ ആ ക്ഷീണം വിടാന് ആ ടൈംമെടുക്കും
ഭയങ്കര ക്ഷീണം
ആ
കിടക്കാൻ തന്നെ കെടക്ക കെട ക്ക കെടക്ക്ക്ക ഉം എന്തായാലും ഇനിയിപ്പോ അഡ്
ചെല ടൈമില് കിടന്നാലും ഉറക്കം വരാത്തൊരു അവസ്ഥണ്ട്
ഒന്നുല്ല ഇപ്പൊ എന്തൊക്കയോ മാനസിക പിരിമുറുക്കങ്ങളാ എന്നാ എന്തൊക്കോ എന്താന്നറിയൂല്ല ടൈമും ഇല്ല അതുമില്ല ഒന്നുമില്ല
ഉം
അങ്ങനെ കായം ഇപ്പൊ എന്തായാ കാട്ട് ഞമ്മളെ ഈ സമയത്ത് ഇത്ര ടൈം ഇല്ലായികയാണെങ്കില് ഇനീ മക്കൾ വലുതാവുമ്പത്തിനോ ഹ് ഭാവി തലമുറക്ക് ഒന്നിനും ടൈമു ണ്ടാവില്ല ഉച്ച വരെ സ്‌ സ്കൂൾ ആക്കേണ്ടിവരും
ഉച്ചവരെ സ്‌ സ്കൂളുടൈം ഒന്നുമില്ലാത്ത അവസ്ഥയാണേ ഒരുപാട് ഇ മക്കൾ ഓരോ ക്ലാസ് കുട്ടികൾ ഉണ്ടാവുമല്ലോ
ഉംഉംഉം
പറയുന്നകേക്കാ ടൈമില്ല പഠിപ്പിച്ചിട്ട് നിങ്ങൾക്കക്കെ വീട്ട് ഇന്ന് രണ്ട് കുട്ടികളേയല്ലേ നോക്കാനുള്ളൂ ഞങ്ങക്ക് മുപ്പത് കുട്ടികളെ നോക്കാനുണ്ട്. ശരിയാണ്
സത്യംട്ടോ നമ്മൾ ടീച്ചർമാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല ട്ടോ അതൊന്നും ഏൽക്കൂല ഇപ്പൊ ഇന്ന് ഇന്ന് ഈ രാ ഒരു നാലഞ്ചു ദിവസായിട്ട് ഈ പ്രവേശനോത്സവത്തിൽ ല്ലെ അംഗനവാടിത്തൊക്കെ ഒരു അവസ്ഥ എന്ത് എടു തോക്കിയാ ഓലൊക്കെ സമ്മയി ക്കണം
ഉം ഉം
നമുക്ക് ഒന്നും രണ്ടിനനേം വിട്ടാ മതി എല്ലാത്തിനേം ഹാൻഡില് ചെയ്ത് കൊണ്ടുപോകാന ഭയങ്കര സംഭവംന്നെ ഇല്ല ഞാൻ പറ ഇന്നെക്കൊണ്ട് കഴയൂലാട്ടൊ ആ ജോലി ഒരിക്കലും കഴിയൂല
ആ ഭയങ്കരക്കാരാ ഇവിടെ ത ഇവിടെ അടുത്ത അങ്കനവാടി ഉണ്ട് ഭയങ്കര കരച്ചിലും പിന്നെ ടീച്ചർമാര് പിടിച്ച് വച്ച് രക്ഷിതാക്കൾ ഒളിച്ചൊക്കെ നിക്കും ചെലപ്പോ
ഉം ഒരു പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ വേ ണ്ടി വരും പെട്ടെന്ന് നമ്മളുടെ എടുത്തേതാണ്ട്
പിന്നെ ഇവിടുത്തെ മുന്നൽത്തെ താ ത്ത പറണ്ട് അവിടുത്തെ കുട്ടീനെ പറഞ്ഞയച്ചിട്ട് ആടെ ഗേറ്റ് കുത്തി എള ക്കിട്ട് ടീച്ചർ വേഗം വിളിച്ച പറയണുണ്ട്
എന്റെ ഉമ്മ എന്റെ ഉമ്മ പറയണ്ട് അവിടുത്തെ നാട്ടത്തെ നൈസറി ത്തെ വാതിലേ കഴിഞ്ഞ പ്രാവശ്യം അംഗനവാടി വാടീൽ ചെന്ന എല്ലാരും ചവിട്ടി ചവിട്ടി പൊളിച്ചിട്ട് ഇരുമ്പിന്റെ വെച്ചൂന്ന്‌
ആ അതന്നെ
ഇനിയെന്ത് കാ
ന്നെ ടീച്ചേഴ്സ് സിനെ സമ്മതിക്കെ തന്നെ വേണം ആ പ്രായത്തിലുള്ള മക്കളോ ഒന്നാമത് ഈ മക്കള് ഫോൺ ണുമല് അഡിക്റ്റ് ആയിട്ട് ഈ മക്കൾക്ക് പണ്ട് കാല അന്നൊക്കെ നമുക്കൊന്നൊക്കെ അൻഗനവാടിക്ക് പോവാൻ ഭയങ്കര ഇഷ് ടായിരുന്നു ഏ വേറെ കുട്ട്യാളെ കിട്ട ആ അതെന്നെ കളിപ്പാട്ടങ്ങള് അവിടെ കിട്ടും അ കൊറെ ഫ്രണ്ട്സാൽ ചെങ്ങായ്ചാളേം ചെങ്ങായിമാരേം ഒക്കെ കിട്ടും അപ്പൊ കളിക്ക്ണല്ല രസായി ഇന്നത്തെ കാലത്ത് ഒക്കെ ഓല്ക് ഫോൺ ന്റെ ഉള്ളിലും വീട്ടിന്റെ ഉള്ളിലും സൗകര്യങ്ങൾ കൂടുതലാണ്
ഒന്നും അറിയണ്ടല്ലോ ഇപ്പൊര് ത്ത് ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കലും ടോയ്സ് ഇല്ലാത്ത കുട്ട്യാളുണ്ടോ ഇത് നമ്മള വീട്ടീന്ന് തന്നെ കി ട്ടുമ്പോ നമ്മുക്ക് വേറൊ എന്ത് സാധനം ആയിക്കോട്ടെ പുറത്തുന്ന് നമുക്കൊരു അട്രാക്ഷൻ ഇല്ല അന്നത്തെ കാലം അങ്ങനെയല്ല തിന്ന് കിട്ടുമ്പോ അയിനൊരു പ്രത്യേക ഇതേനി
കൗ കൗതുക കൗതുകേനന്നൊക്കെ ഇന്നത്തെ കൗതുകങ്ങളും പിന്നെ ഒന്നുല്ല അ ഒന്നുല്ലാത്ത ഒരു കാലാണ് എന്ത് കി എന്ത് കണ്ടാലും അത് അപ്പനെ കിട്ടണം എന്നുള്ള വാശി ഏ ഓൽക്ക്ണ്ട് ഒൽക്ക് ഇള്ളത് ഇൻക്കും വേണം ന്നുള്ള വാശിയാണ് ഏ അഅ് കി കിട്ടു കിട്ട് കിട്ടുന്നില്ലത് നമ്മള് വാങ്ങിക്കാണി ച്ചു കൊടുത്തിട്ടൂണ്ട് ഓല് പറയുമ്പോത്തി നമ്മള് വ വാങ്ങിക്കൊടു ഉമ്പോ
ഉം ഉം ഇല്ല പറയാനൊന്നുല്ല ഈ കുട്ട്യേള് കുട് കുട്ട്യേളാതായ ഓരോ വ്ളോഗ് കാണാണ് ആ യൂട്യൂബ് ഇപ്പൊ ഓരോ ആൾക്കാര് ഓരോന്ന് വാങ്ങണഉം സ്കൂളിലേക്ക് പോകുമ്പോ ഓരോന്ന് വാങ്ങ് ണ് ഇതൊക്കേണ് ജീവിതം ന്നാണ് ഓല് ഓല കാഴ്ചപ്പാടില് അപ്പൊ ഓൽക്ക് അത്ര അല്ലേ നമ്മക്ക് ഇത്രല്ലാറ് നിരാശ ഞാ ഇന്നു ഇന്നെലൊക്കെ ഞാപ്പൊ അങ്ങനത്തെ വ്ലോഗൊന്നും കുട്ടികളെ കാണിപ്പിക്കേയില്ല കാരണം ഓലോ ഓരോ ഇസ്കൂളിൻ്റെ മുന്നേ ഓരൊസാധനങ്ങളും മറ്റതും ടോയ്സുകളും ഓൽക്ക് കൊറേ ആട് വാങ്ങി
ഇന്ന് കടേക്ക് പോയ എന്തൊക്കേണ് കാറായിട്ടും എറേസ് ർറിന്റെ പല മോഡലുകള് മൈക്കറബറായിട്ട് പല മോഡല് കട്ടറായിട്ട് പല മോഡല് പെന്നും പെൻസിലും പല മോഡല് ബുക്കുകള് പൊതികള് പൊതികള് വരേ ഒട്ടിക്ക്ന്ന സൈസ് പൊതികള് പിന്നെ ബാഗ് ബാഗൊക്കെ ത്രീ ഡി മോഡല് ബാഗ് മക്കൾക്ക് തൊക്കെ കണ്ടിട്ടെ നല്ല വെലിം ഓല കണ്ണില് അതൊക്കേണ് പിടിക്കുള്ളു
ഉം ഉം ഉം ഇന്നലെ ഞാൻ പോയിന് വാട്ടർ ബോട്ടിലും ചെരുപ്പും വാങ്ങാന് എന്നിട്ട് ഞാൻ പറയും മിനിമം ഒരു നൂറ്റൻപത് ഇരുന്നൂറിന്റെ ചോ അടീക്കില്ല ബോട്ടിലില്ല ഫുൾ ഓലട്രാ പക്ഷെ ഫ്രണ്ട് തന്നെ കൊണ്ടയച്ച് പാല ഡിസൈനു ഞാന്നിട്ട് കട ക്കാരനോട് ചോയ്ച്ച് ഇതൊക്കെ കു ട്ട്യോള അങ്ങനെ പിടിച്ചിങ്ങട്‌ വി ത്താല്ലൊരിതാണല്ലോ ഉം ഉം ന്നിട്ട് സ് സ്കെയിലും പെൻസിലും വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങിച്ച് എന്താ പോരൂല വാശിപിടി
സ്കെയിലും ഒക്കെ മോഡലുകളാണ് തലെ പോ ഡലുകള്
ഓരോ ഗെയിമുകൾ കളിക്കുന്ന സ് കേയ്ലൊക്കെ ഇപ്പൊ എ
അതന്നെ ബോ ബോക്സ് ആയാലും സ്കേയ്ലായാലോക്കെ ആ അയിമലന്നെ
ഐമൽ കുട്ടിയെള് കൂടാണ് അതാണ് ഓല് പോണോ ട്ത്തൊന്നും പഠിക്കാനുല്ല ഒരു സാഹചര്യം വര്
ആ ഇന്ന്പ്പ ഇന്റെ മോള് പറയണ എന്താ അറിയോ ഇന്ന് മോള് പറയാ ടീച്ചർ കളിക്കാൻ വിടുന്നില്ലാന്ന് രണ്ടാം ക്ലാസ്സില ത്തി ഇനിയും ടീച്ചർ കളിക്കാൻ വിടുന്നില്ല
ആ അവിടെ അഞ്ച് തോനെ സ്കൂളിൽ പോയിട്ട് ഇന്ന് പി ടി കഴിഞ് വന്നിട്ട് പറയാ ഫുട്ബോൾ ഇതൊന്നും തന്നീല്ല ഓന് സ്പോർട്സ് പരമായിട്ടും കായികപരമായിട്ടും ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് അഞ്ചിലെത്തില്ലേ ഓന് കെ ന്ന് യു പിക്ക്ങ്ങട് പോകു പോലെ വിചാരം അവിടെ ഫുട്ബോളും കളികളും ഏനി അതാണ് മുൽക് അതാണ് ഇനി ഉൾക്കൊള്ണ്ട് വരണം
അതന്നെ ഇവൽക്ക് കളിക്കണം സ്കൂളിലു എത്തിട്ട് കളിക്കണം ഒന്നാം ക്ലാസ്ത്ത കുട്ടിയേക്ക് കൊറച്ചേരം ഫ്രീ ടൈമു ഒക്കെ കൊടുക്കുവല്ലോ ഒന്ന് പുത്യ പു ഓരോ പുതിയ വർഷം തുടങ്ങിയല്ലേ എൽ കെ ജി യ കെ ജിം കഴിഞ് ഒന്നാവുമ്പളും ഒരു പുതു വർഷമാണ് എൽ കെ ജി ആകുമ്പോൾ ഒരു പുതുവർഷമാണ്
ഉം ഇതില് ഇന്റെത് ഒന്നിലാണ് എന്നിട്ട് പത്ത് മണിക്ക് ബിസ്ക്കറ്റ് ും ചായിം കിട്ടില്ലാന്ന പരാതിയ ഓള് കെ ജി അല്ലേ ന്യോ ശീലായിട്ട് അതാണ്
ആ ആ ആ
എന്തായാലും ഒക്കെ ഒരാഴ്ച കയ്യിയട്ടെ ഞ്ഒക്കെഒന്ന് ശീലായി വരണം
ആഹ് ആഹ്
പിന്നന്താ
ഒരാഴ്ച കൊണ്ടൊക്കെ റെഡി യാവു ഇനി എകദേശാക്കെയും കുട്ടികള മടിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിട്ട് ടിചെസ്സുമായിട്ട് അവരൊന്നു മിന്ഗിളായാല് ഇ വല്യ കുഴപ്പ ഇണ്ടാവൂല്ല കുട്ടിയക്കായാലും റെഡി ആയി വരാ ഉള്ള ടൈം വേണോൽക്ക്
ഉ ഉ ഉ പെട്ടെന്നൊരു സാഹചര്യം വീട് അറഞ്ഞത് ഇതിന്ന് കൊണ്ടുയിടലേ അപ്പൊ കൊറച്ചൊന്ന് ഉൾക്കൊണ്ട് വരണം ശരിയായിക്കോളും പിന്നെന്താന്നാല്
പിന്നെന്തനെ വിളിക്കട്ടോ
ആ എന്നാ ഓക്കെ ഗുഡ് നൈറ്റ്